ഹലോ ആഹ് കേക്കണില്ലേ ആ ചായക്കെ കുടിച്ചോ
ഓ ചായക്കെ കുടിച്ചു
ആഹ മഴണ്ടോടെവിടെ
ഇല്ല അങ്ങോട്ട് മഴല്ല ഇങ്ങോട്ട് വെയില്ല
ആഹ ആ ഇബാടിം വെയിലൊക്കെന്നെ മഴ ഇന്ന് രാവിലെ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായി പിന്നെ ഫുൾ വെയില എന്താ പണി വെറുതെ ഇരിക്കെ
ആഹ വെറുതെ ഇങ്ങനെ ഇരിക്ക ങ്ങളോ
ആഹ അതന്നെ നല്ല വർത്തനം സുഖയിട്ട് പോണ് അവിടെ
ആഹ് ഓഹ് കൊഴപ്പല്ല സുഖമായിട്ട് പോണ്
ആഹ് എന്തെ വർക്കൊക്കെ ചെയ്ണ്ടോ എന്തേലും വർക്കൊക്കെ ചെയ്ണ്ടോ ചോയ്ക്ക വെർ
ഇല്ല ഇല്ല വർക്കൊന്നും ചെയ്യില്ല നിങ്ങളോ
എല്ലാ ഞാ പഠിക്കാൻ പോണ്ട് അല്ലാതെ ഒന്നുല്ല
എന്താ പഠിക്കാൻ പോല്
ഞാൻ ഡിഗ്രക്ക് പോണ്ട്
ഡിഗ്രികോ ഹെ എന്താ എത്ര കല്യാണം ഒക്കെ കഴിഞ്ഞോ
ഓ കല്യാണ ഒക്കെ കഴിഞ്ഞ്
ഏഹ് കുട്ടിയിണ്ടോ
ഇല്ല
ഇല്ലല്ലേ
ഏഹെ
ആഹ് പ്ലസ് ടു കഴിഞ്ഞരെ കല്യാണം കഴിഞ്ഞരെ പ്ലസ് ടു കഴിഞ്ഞേര
ആഹ് പ്ലസ് ടു കഴിഞ്ഞ് ഒരു കൊല്ലം പി ടി സി പോയന്റെസം പിന്നെ ഡിഗ്രി എടുത്ത്
ആഹ് അപ്പഴ അപ്പഴായിക്കില്ലേ കല്യാണം കഴിഞ്ഞേ
ആഹ് ഡിഗ്രിക്ക് ചേരണആ ടൈ മ് ല്
ആഹാ വൈ ബൈ സേ ഗുഡ് മോണിംഗ്
നിക്കള് പ്ലസ് റ്റു വരെ പോയതാ തോ ഡിഗ്രിക്കെടുത്ത്
ഞാന് ഡിഗ്രി എട്ത്തില്ല ഞാൻ പ്ലസ്റ്റു വരെ പോയി പിന്നെ മുക്കത്ത് ഏ പി ഏ ൽ ടി ടി സി ക്ക് പോയിനി വൗ ഭാവ ബമ്പ ആഹ് ടി ടി സിക്ക് ഒരു അഞ്ചാറ് മാസം പഠിച്ചിന് ഒരു കൊല്ലാത്ത കോയ്സെന്നു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി മ് പഠിച്ചില്ല പിന്ന ആറ് മാസറ്റെ പോയി പിന്നെ ഞാന് ഈ പ്ലസ്റ്റു കഴിഞ്ഞരു കൊല്ലം കഴിഞാരെ കല്യാണം ഇണ്ടായി
ആഹ്
പത്തൊമ്പതാമെത്തെ വയസ്സില്
ആഹ് സേമിന്റെതും
ഇപ്പ ഇരുപത്തിനാല് ഇപ്പ ഇ ഒച്ച ഇണ്ടാക്കല്ലോ ഇപ്പ ഇരുപത്തിനാല് വയസ്സ്
ആഹ്
ങ്ങക്കൊ
ഇക്ക് ഇരുപത്തൊന്ന്
ഇരതൊന്ന് ആഹ് ആഹ്
വേറെ എന്തെേലും ഒക്കെ ചെയ്യുന്നുണ്ടോ ഓൺലൈൻ ആയിട്ട് അങ്ങനെ എന്തേലും ഒക്കെ
വേറെന്നും ചെയ്യില്ല ചെയ്യണ്ടോ
ഏഹ് സ്റ്റാറ്റസ് വർക്ക ആയിട്ടൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ
ആഹ്
ഉം
സ്റ്റാറ്റസ് വർക്ക്ല്ലേ
ആഹ് വായിക്കലൊക്കെ ണ്ടോ ബുക്കൊക്കെ
ബുക്കോ
ആഹ്
വായിക്കൻ ഓഹ് വ വായിക്കലൊന്നുല്ല
ആഹ് വെറ്തെ ഇരിക്ക്മ്പോയോ പ്പൊ നമുക്ക് ചടുക്കല്ലോ ഫുൾ ടൈം ഫോൺ മലൊക്കെ നോക്കുമ്പോഴൊക്കെ
ഞാന് ഫോണും കണ്ടിരിക്കലാ പിന്നെള്ള നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ് നട്ക്കും പിന്നാ വൈകുന്നേരം വൈകുന്നേരം അങ്ങനെ ഇണ്ടാവല്ല ഫ്രീ ആയിട്ട് വൈകുന്നേരം പ്പൊ ഇവിടെ ഞങ്ങളെ കുടുംബക്കാരെ വീട് വടെട്ത്തന്ന അപ്പൊ ഞങ്ങള്
ആഹ്
പൊകുണ്ടോ വെയ്ന്നാരം
ആഹ് എല്ലാരും കൂടല് ണ്ടാവയ്രിക്കരല്ലെ
ആഹ് ന്നും പോയി മയിരിബാവുമ്പത്തിന് ഇങ്ങോട്ട് പോരും ബാങ്ക് കൊടുക്കാനാവുമ്പ
ആഹ് എല്ലാരും ഉണ്ടാവല്ലെക്കാരം
ഓഹ് ആട എല്ലരും ഉണ്ട്
ആഹ് ഒരാളാ
ആര്
എല്ല കുട്ടിയെ
ആഹ് ഒരു മോൾ ചെറുത്
ആഹ്
ഞാന് ഇന്റെ വീട്ടിലല്ലേ
ആഹ്
ഇങ്ങൾ ആരാ വീട്ടിലാ ഹസ്ബൻഡിന്ൻ്റെ വീട്ടിലോ
എല്ല ഞാന് ഇന്റെ വീട്ടിലന്നെ
ആഹ് വീട്ടില്ലന്നെ ആഹ്
ആഹ്
അതെന്തെ അങ്ങോട്ട് പോവല്ല്ലേ
ഓഹ് അവിടെന്നെ ഇണ്ടാവല് ഇപ്പൊ കൊറച്ചിസായിട്ട് നിക്കാൻ വന്നത
നിക്കാൻ വന്നതാലെയ
ആഹ് അവടെ രണ്ട് എളച്ചൻന്മാര്ണ്ട് ഇമ്മീ ഇപ്പീ ഇണ്ട്
ആഹ്
ഇങ്ങക്കോ ആഹ് എളച്ചന്മാര് ഇങ്ങക്ക് ആരൊക്കെയ്ള്ളേ
അവിടെ ഹസ്ബന്റിന്റെ വീട്ടിലോ
ആഹ് രണ്ടോട്ത്തും
ഹസ്ബൻഡിന്റെ വീട്ടില് മൂന്നാമക്കളാ ഉമ്മ ഉണ്ട് വാപ്പണ്ട് പിന്നെ മൂന്നാമക്കള്ണ്ട് ഒരാൾ വേറെ പോയി കല്യാണം കഴിഞ്ഞ് ഞങ്ങള് രണ്ടാമത്ത് പിന്നെ മൂന്നാമത്തെര് കല്യാ മൂന്നാമത്തെ ഞങ്ങൾ - ഞങ്ങൾത് കഴിഞ്ഞ് അഞ്ചാറ് മാസം കഴിഞാരെ ഓലതും കഴിഞ്ഞ് ഒര് ഗൾഫ് പോയി
ആഹ് ഇപ്പൊ ഇങ്ങൾ ഒറ്റക്ക് ഒളു വീടിൽ ആഹ് ഒരാളണ്ടല്ലേ ആഹ് ആഹ് എല്ലാ അവ്ടെ ഇങ്ങളും ഇമ്മി ഇപ്പി ഉള്ളൂ
ആ ഇവിട എൻറെ ഇപ്പ ഇവിടില്ല ഇപ്പ ബേക്കറി കച്ചവടാ അപ്പൊ അവിടെഅല്ലെ
ആഹാ
ഇപ്പ ആറ് ആറ് മണി ആറര ആവും ഇങ്ങോട്ട് വര്ന്നെ
ആഹാ
മ്മ്മ് പിന്നെ അമ്മ ഇണ്ട് മോള്ണ്ട് ഞാന്ണ്ട്
ആ ഒറ്റമോളാ
ആ ഒരു മോള്
ആഹാ ഒടക്കെലൊക്കെ പോവലുണ്ടോ ഫ്രണ്ട്സാളപ്പഴോ അല്ലെങ്കിൽ ഫാമിലീസിന്റെ ഒപ്പം നമ്മള് കറങ്ങാനൊക്കെ
ഫറ് ഫ്രണ്ടിന്റെ അപ്പരം ഒരു വട്ടറ്റ ഇപ്പ അടുത്ത് കുറച്ച് മുന്നെ മുക്കമാള് പോയിന് എന്നിട്ട് അവട്ന്ന് ചായയും കടിയൊക്കെ കുടിച്ച് കുടിച്ച് കഴിഞ്ഞേരം പോന്ന് പിന്ന ഉം പിന്ന ഇപ്പ അടുത്ത് കുടുംബക്കാര കൂടാ ഉമ്മച്ചിന്റെ അനിയത്തിയള് ലോലൊക്കെ കൂടാ കോഴിക്കോട് പോയി ബീച്ചില് അങ്ങനെ ആടക്കെ പോയി വന്ന് പിന്നെപ്പ ഇട്ടും പോവല്ല പിന്നെ ഒക്കെ എപ്പളെങ്കിലും ഒക്കെ ഞങ്ങള് ഉമ്മന്റെ വീട്ടിലൊക്കെ പോയി നിക്കാന് പിന്നെ താമരശ്ശേരി ഹസ്ബൻന്റിന്റെ വീട്ടിലൊക്കെ രണ്ട് ദിവസം നിക്കും. ആ പോവും എപ്പളെങ്കിലും ഒക്കെ ഒന്ന്
അങ്ങനൊക്കെ പോവും അല്ലാതെ ഒരിടത്തും പോവില്ല.
ആഹ് ഹസ്ബന്റ് നാട്ടിലില്ല
ഹസ് ഇല്ല ഇക്ക ഗൾഫിലാ ഇക്ക നാട്ടില്ക്ക് വന്നാല് പോവും
ആഹ് അങ്ങനല്ലേ
ഉം
രാത്രികൾക്കുള്ളൊക്കെ ആയോ
രാത്രിലേക്കുള്ള ഫുഡോ
ആഹാ
രാത്രികക്ക് രാവിലെ വെച്ചതാ ഇവിടെ ബിരിയാണിയാ കോഴി ഏഹ് കോഴി അല്ലാത്ത ചെമ്മീൻ ബിരിയാണി
ആഹ് ആഹ് രാവിലെ ഇണ്ടാക്കിയ ആരാ ഇണ്ടാക്കിയെ
രാവിലെ ഇണ്ടാക്കിയാ ഉമ്മച്ചിയാണ് ഫുഡ് ഒക്കെ ഉണ്ടാക്കല് ഇവിടെ പോയാലും അവിടന്നയാലും ഉമ്മച്ചിയനേ ഫുഡ് ഇണ്ടാക്കല് അവിട അവിടെത്തമ്മോ നിങ്ങളതെങ്ങനെ
ഓ ഇമ്മാരന്നെ ഇണ്ടാക്കല് നമ്മള് ഇങ്ങനെ സഹായിച്ചു കൊടുക്കു ഇടയിലൊക്കെ പോയിട്ട് മ്മ്ഹ് അവിട്ന്ന് ഇവിട്ന്ന് പിന്നെ എപ്പഴായാലും ഒക്കെ കേറും അടുക്കളയിൽ അല്ലാതൊന്നുല്ല
ആഹ് അടുക്കളല് കേറുമ്പോ ഒരു ചമ്മലല്ലേ ഇപ്പൊ തന്നെ
ഹ്ഹാ ആഹ് അങ്ങനെന്നുല്ല നമ്മള് പഠിക്കാനും മടി കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ട്ടവാ ഇഷ്ടാണ് പക്ഷെ ഇണ്ടാക്കാന് അറിയില്ലന്നള്ളു അങ്ങനെ പഠിക്കാൻ ഇഷ്ട്ടാ
ആ പക്ഷെ എന്നാലും ചെറു ചെറുപ്പത്തില് കഴിയുമ്പോഒരു ഇതല്ലേ
ഹിഹി ആഹാ ചെ കൊഴപ്പൊന്നുല്ല ഞാന് ഉമ്മേന്നെയല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ രസായിട്ട് അങ്ങനെ എടുക്കും വേറെ ആരും ഇല്ല ഇവിടെ ആവുമ്പോ പിന്നെ അനിയത്തി ഒക്കെ ഇണ്ട് ഇമ്മ എടുക്കും അങ്ങനെയൊക്കെയായിട്ടാ പോന്ന്
ആരൊക്കെ ഇള്ള വീട്ടില് നിങ്ങളെ വീട്ടില് സ്വന്തം വീട്ടില്
ഇവിടെ ഒരു കാ കാക്ക ഇണ്ട് ഇമ്മണ്ട് ഇപ്പന്റെ രണ്ട് സിസ്റ്റേഴ്സു ഇണ്ട്
കല്യാണം കഴിഞ്ഞോ ഓൾലൊക്കെ
ആഹ് അനിയത്തിന്റെ കഴിഞ്ഞില്ല ബാക്കിലൊക്കെ കഴിഞ്ഞ്
കാക്കന്റെ കഴിഞ്ഞ്ല്ലേ
ഓഹ് കാക്കന്റെം കഴിഞ്ഞ്
ആഹ് വേറെന്താ
വേറെപ്പ എന്താ വെച്ചാല് അങ്ങനെന്നെ പിന്നെപ്പ എന്താ ചെയ്യല് അത്
സ്ന്റെ കൂടാ
ഓഹ് കർങ്ങാനൊക്കെ പോവല്ണ്ട് എപ്പ്ളേലൊക്കെ ഒന്ന് ഉം ഏറ് പെര്യയ്ന്ന് എർങ്ങി കിട്ടാള്ള മടിയൊള്ളൂ എർങ്ങി കിട്ടിയാ അങ്ങനെ പോവൂ ഒര് മാറ്റ് ഒര്ങ്ങാറിമ്പോ ഒരു ചട്പ്പാ അതാലോയ്ച്ചുബ്ളാ എട്ങ്ങേറ് ഉം ഒട്ക്ക് പോവാണെങ്കിലും അതൊരെട്ങ്ങേറാ
ആഹ്
ങ്ങനെ അഒക്കെ സെറ്റായിട്ട് എറ്ങ്ങാണെ പിന്നിം കൊഴ്പ്പല്ല ഒട്ക്കാച്ചാ പോകും അങ്ങനെൺ എറ്ങ്ങുമ്പൊര് ഇതാണ് ആഹ്
ഹ്
ങ്ങള് ഓൺലൈനിൽ എന്തെ എന്തെം കോഴ്സൊക്കെ നോക്ക്ണ്ടോ
ഇല്ല ഞാനൊന്നും നോക്ക്ല്ല
ആഹ് ഇല്ല ഇപ്പ ടിഗ്രി കഴിഞ്ഞിട്ട് ഇഞ് നോക്കാച്ച് ഇത്തർക്കാ
ആഹ്
ഏഹ് ഡിഗ്രിക്ക് പോയി പഠിക്കാണ് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കാ വിചാരിച്ചാണ് അല്ല നാട്ടിലന്നെ
ആഹ് ഇപ്പ കല്യാണം വേണ്ടാന്ന് തോന്നിയോ
ഏയ് അങ്ങനെന്നും തോന്നീട്ടില്ല
ആഹ് പഠിക്കാൻ പോവ്ണ്ട് ചോയ്ച്ചാ
അല്ലേ ഡിഗ്രിക്ക് പഠിക്കാൻ പോവല് ഏഹ് ഓല് പറഞ്ഞ് ട്ട് പോയതാ ഞാനായിട്ട് ഇട്ത്തല്ലാ
ആഹ് ന്നാലും ണ്ട് ചെലര് പ് ഹ് പ് ഇതൊക്കെ കല്യാണക്കെ കഴിയുമ്പഴേ ഒര് പഠിക്കാൻ പോവല്ണ്ട് പോവണ്ടാന്നാെക്ക വിച് ചാരിക്കും പിന്നക്ഷെ പിന്നെങ്ങട് പോ അങ്ങൻത്താേലുംണ്ട്
അല്ലെയ് ഇത് അവിട്ത്തെ ഇപ്പാക്കുംമ്മാക്കാെക്കെ ജോലി വേണം
ആഹ് ജോലി വാണം ആഹ് അതന്നെ
അപ്പ ഇങ്ങനെ എപ്പളും പറിം എന്തേം ചെയ്ത്ക്കോ ആഹ് ആഹ് ഇപ്പ ഫാർമസിലാ അപ്പ എപ്പളും പറിം അവടെ വന്ന്ന്നോ അവ്ടെന്ന്ന്നോ ങ്ങനെ പറയാ അപ്പ പിന്നെ അവ്ടെ പോയി നി അയ്ന് വല്ല്യ കാര്യ ര്യന്നുല്ലാത്തോണ്ട് ഡിഗ്രി ഇട്ത്ത് പോയതാ
ആഹ് അതന്നെ നല്ലഹ്
ഇങ്ങക്ക് അങ്ങനെ തോന്നീട്ട്ണ്ടോ
ഇൻക്ക് തോന്നീട്ടൊക്കെ ണ്ട് പഠിക്കാനൊക്കെ ഞാൻ പഠിച്ചതന്നെ ഇൻക്ക് പട്ച്ച് പൂർത്തിയാക്കാൻ തോന്നീനി പക്ഷെ ഞാന് ഹസ്ബന്റിനോട് ചോയ്ച്ച് സമ്മയ്ച്ചീല്ല സമ്മതം കിട്ടിയില്ല പോവണ്ടാന്ന് പറ്ഞ് ഞാനാ പഠ്ച്ച സ ടൈമിലെന്നെ കല്ല്യാണം കഴിഞ്ഞ് ഒര് രണ്ട് മാസം കഴിഞ്ഞപ്പോ ഞാൻ ചോയ്ച്ച് കല്ല്യാണം കല്ല്യാണം കഴിഞ് സ് ഒര് ഇത് വാണ്ടേ ഒര് ഫ്രീഡം വാണ്ടേ പ്പരണ്ട് മാസം കയ്യെട്ട് ട്ടേന്ന് വിചാര്ച്ച് ഞാന് അപ്പോ ഞാൻ പറ്ഞ് രണ്ട് മാസം കയ്ഞയ്ഞാ ഞാൻ പോട്ടേന്ന് ഓയ്ച് അപ്പോ ന്നോ പോണ്ടാന്നർഞ്
ആഹ് ഇപ്പ പിന്നെ ഓൺലൈൻലക്കായ്ട്ട് നോക്കാലോ
ച്ച്ന്നറ്ഞ് ആഹ് ഇപ്പൊ ഓൺലൈൻലൊക്കെ നോക്കാ ഓൺലൈൽകൂടെ പഠ്ച്ച്ട്ടൊന്നും ഒര് ഇത് ല്ല നേട്ടുല്ല ആഹ് ആഹ് ഒര് ഒര് ത് കി ട്ടൂല വൈബ് ഇല്ല പിന്നാ പൊറ്ത്ത് പോയി പഠ്ച്ചാലെ ഒര് സുഖാെള്ളൂ ക്ക്യ അവ്ടെ ഫ്രണ്ട്സൊക്കെണ്ടായിന്നു ഇപ്പ പ്ലസ് ടു കഴിഞ്ഞപ്പോ പ്ലസ് ടു ഓ കോൺടാക്ട്മാര്ണ്ട് പ്ലസ്ടു കഴിഞ്ഞപ്പോ പ്ലസ്ടൂത്തെ ഫ്രണ്ട്സ് ഇണ്ട് ബസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഓരോടുള്ള കോണ്ടാക്ട് ഒക്കെണ്ട് പിന്നാ വേറെ ആഹ് ഇവരുണ്ട് എന്താ അവിടെള്ളെ ഓഹ് ഓലു ആയിറ്റ് ഫ്രണ്ട്സായിറ്റ് ഫ്രണ്ട്സായ ഓലെ നമ്പറൊന്നൂല്ല കമ്പിനി ഇണ്ട് അങ്ങനെ കമ്പനി അടിക്കാൻ മാത്രം ഉണ്ടായില്ല കാരണം ഞാന് ഒര് ആറ് മാസം പോയിറ്റോള്ളൂ
ആഹ് ഇന്നായിക്കോട്ടെ ശരിട്ടോ
ആഹ് ആഹ് ആയിക്കോട്ടെ
ആഹ്
ഉം